കഴിച്ചോ രണ്ട് മണി കഴിഞ്ഞല്ലോ ആ ആ അമ്മേടെ മീൻകറിയൊക്കെ കൂട്ടി കഴിച്ചൂ ല്ലേ ഉം കഴിച്ചു കഴിച്ചു
ഉം
ഉം മഴ പെയ്തോ അവടെ
ആഹ് ഇപ്പം നല്ലവണ്ണം അങ്ങ് പെയ്ത് ഇച്ചിരി മുമ്പങ്ങോട്ട് ഞാൻ പിന്നെ ഓട് തുണി ഒറക്കാ തുണിയല്ലാം മേലെ ഇടുന്നതാ
അതന്നെ വീട്ടിലിരുന്നാ പണിയുണ്ടാവും ലേ
അതാ ഹും
ഉം ഇവടെ മഴ ചാറിപ്പോയി ഏ
ഇപ്പൊ ഇവിടെ നല്ല വെയില് വരുന്നു മഴപ്പോ തോന്നിട്ട്
ആഹ് ആഹ് ഇവ്ടെ വെറുതെ ചാറിപ്പോയി മങ്ങി തന്നെ നിക്കണത് തെളിഞ്ഞിട്ടില്ല രാവിലെ മുതൽ അങ്ങൻത്തന്നെ തെളിവില്ലാണ്ട് നിക്കണത്
ഉം നമുക്ക് ഈ ക്ലൈമറ്റ് അങ്ങോട്ട് പെ എന്നാ തിരിച്ച് എന്തുവാ വെയിലന്ന മഴയന്ന വരുന്നന്ന് അറിയാ വൊക്കത്തില്ല ഇപ്പൊ
ആഹ് കഷ്ടകാലത്തിന് ഒന്ന് ഒറങ്ങാ വിജാരിച്ച ഞായറാ്ചായിരിക്കും ഒറങ്ങാൻ പക്ഷെ ഇരുന്ന് കഴിഞ് കഴിഞ്ഞാ മഴയേതിലേ വരുന്നെന്ന് അറിയുന്നില്ല എന്നാ നോക്കിയിരുന്നാ വെയ്ലുല്ല
സത്യം
നമ്മളീ പാല് തിളക്കുംബോ നോക്കില്ലേ പാല് തിളക്കാൻ നേരത്ത് ഇങ്ങനെ അടുത്ത്ങ്ങനെ പോയി നിന്ന് കഴിഞ്ഞാ ഇപ്പൊ തിളക്കും ഇപ്പ തളിക്കും പറഞ്ഞ് നോക്കിയിരിക്കും പക്ഷെ പെ തൊളക്കില്ല അങ്ങനാണ്ട് തിരിയുംബോ തെളക്കില്ലേ അതേ അവസ്ഥയാണ് മഴയുടെ
അതെ അതെന്ത് കളിയാക്കി പറയും പാല് നമ്മളെന്തേലും നോക്കാൻ വേണ്ടി പൊങ്ങി നോക്കുന്നയാന്ന്
ആ ഹ്ഹ്‌ ഹ് ആ അത് ഏതോ ഒരു ചേലെന്തിലോ മറ്റോ കാണണ്ടായെ ഹ് ഹ് ഹ് ഉം ഇവിടെ വെറുതെ ചാറിപ്പോയി ക്ലൈമറ്റ് മാറുമ്പ യേക്ക് ജലദോഷാണ്
ഉം
ഉം
പക്ഷെ എനിക്ക് പൊടിയടിച്ചാലേ ഒള്ളൂ പെ അല്ലാതെ മഴ നനഞ്ഞാലൊന്നും പനിയൊന്നും പിടിക്കൂല
ആഹ് അത് പണിയിടുക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഹ് ഹ് ഹ് ആഹ് നമ്മള് നേര ഇജ്ജ് എന്താ പറഞ്ഞ് മെനക്കെടാം വയ്യാന്ന് എന്തെങ്കി മെനക്കെട് കുട്ടി ഇങ്ങൻത്തന്നെല്ലെ കാര്യങ്ങളൊക്കെ ചെയ്യാ നമ്മള്
ഉം നോക്കണം അല്ലെങ്കി വേറെ ഏതേലും വീട്ടി ചെന്ന് കേറുമ്പോ പണിയാകും
അഹ് ഹ് ഹ് ഹ്
എന്റമ്മ സ്ഥിരം പറയാറുള്ളതാ ഇക്കാര്യം
ആഹ് ഇവിടെ എ എന്റൊരു കസിൻ ചേച്ചി ഇപ്പൊ ഞാനീ കഴിഞ്ഞ ദിവസം നെയിം സ്ലിപ്പ് ചെയ്തു പറഞ്ഞില്ലേ നെയിം സ്ലിപ്പ് ചെയ്തു പിന്നെ ഈ ഫോട്ടോയോടെ ചെയ്തു ഫോട്ടോ ഫ്രെയിം ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ ചെയ്തു ഫ്രെയിം അല്ല ചോക്ലേറ്റില് ഫോട്ടോ വെച്ച് കൊടുക്ക പിന്നെ ഫോട്ടോ ഫ്രെയിമും ചെയ്തു അപ്പൊ ആ ചേച്ചിയുടെ ഹസ്ബൻഡ് ഞാൻ സ്റ്റാറ്റസിടണ കാണണണ്ട് പ്പ ഇവര വല്യച്ഛന്റെ മകനാണ് അപ്പൊ
ഉം
ആഹ് ചേച്ചി ഇങ്ങനെ ചെന്നിട്ട് പറഞ്ഞു അവള് ഇങ്ങനെ ഫോട്ടോയുടെ ഫ്രെയിം ഒക്കെ ചെയ്യണൂന്ന് പറഞ്ഞപ്പോ ആഹ് യേട്ടന് ആ ചേച്ചിടടുത്ത് പറയും അത്രേ യ്യേ അവള് അവൾ കണ്ടൊ അവള് അവളടെ ജോലിക്ക് പോയിട്ട് അവൾ അവൾക്ക് നോക്കിയോക്ക് കിട്ടണ സമയം കൊണ്ട് അവളതക്കെ ചെയ്യു നിനക്കൊക്കെ മെനക്കടാൻ വേണ്ടിയില്ല നീ വാണങ്കിത് ചെയ് നിനക്കിങ്ങനെ ചെയ്തൂടെ ചോയിച്ചിട്ടേ ആഹ് അപ്പൊ ചേച്ചി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞണ്ട് നീ ചെയ്യണ കണ്ടിട്ടാ എന്നെ ഇങ്ങനെ പറയണേന്ന് പറഞ്ഞേ ഞാൻ പറഞ്ഞു ആ മെനക്കടാ വയ്യാനിട്ടല്ലേ പ്പ എല്ലാവർക്കും ഇപ്പൊ അതുവരെ പോവണ്ടേ പാലക്കാട് വരെ പോവണ്ടേ എനിക്ക് പാതിരായേ കൊണ്ടൊന്നും പറ്റില്ല അതുകൊണ്ടാണെന്ന് മടിയാണ്
അതാ മടിയ ഒന്ന് പരിശ്രമി ച്ച എല്ലാം ചെയ്യാം പക്ഷേ മടിയാ
ആഹ് അതാണ് പക്ഷെ നമുക്കൊരാവശ്യം വരുമ്പോ നമ്മള് തന്നെ ചെയെ നീ ഹോസ്റ്റലി നിന്ന് പഠിച്ചിട്ടില്ല ല്ലെ
ഇല്ലില്ല
ആഹ് അതൊണ്ടാണ് മെനക്കെടാൻ വയ്യാത്തതേ
നമ്മക്കൊരു പാഡ് വാങ്ങിക്കണങ്കിൽ പോലും നമ്മള വീട്ടുകാരെ ഇപ്പ അമ്മേ അച്ഛനൊ ണ്ടെങ്കി അവര് പോയി മേടിച്ചിട്ട് വരും അങ്ങനെ ശീലായില്ലേ ഒന്നിനും പൊറത്തിറങ്ങി നിക്കാ ആഹ് അതാ പറഞ്ഞത് ഒന്നിനും പൊറത്തെറങ്ങേണ്ട ആവശ്യം വന്നിട്ടില്ല അതിന്റെ പ്രശ്നാണ്
ഉം
ഞങ്ങക്ക്ക്കെ പറഞ്ഞ് കഴിഞ്ഞാലേ ഞാനക്കെ ഞാനും നിന്നെ പോലെ തന്നെയായിരുന്നു ഒരു പ്ലസ് ടു കഴിഞ്ഞ വരെ നമ്മള തിരുവല്ലയില ഞാന് കണ് കണ്ണിന്റെ പഠിച്ച തിരുവല്ലയിലായിരുന്നു ഒപ്റ്റോമെട്രിയുടെ
ആഹ്
അപ്പൊ പഠിക്കാൻ പോയ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ അവിടെങ്ങനെ ആഹ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് സത്യം പറഞ്ഞാ ഞാൻ അറിഞ്ഞത് തന്നെ ആഹ് ഒരു പാഡ് വാങ്ങിക്കണെ പോലും മടിയാർന്നു പോവാനായിട്ട്
ഹും
പക്ഷെ അതൊക്കെ പഠിച്ചു ചമ്പവം പറയണേ അമ്മയുടെ ചേച്ചിടേം വീട്ടില് നിന്നാ പഠിച്ചേ പക്ഷെ എന്നാലും എന്താ പറയാ അങ്ങനെ അധികം അവരവിടെ നിന്നിട്ടില്ല കൂടുതലും ഞാനിങ്ങനെ പൊറത്തന്നൊയിരിക്കാം അപ്പൊ അത് കാരണം ഇങ്ങനെ എല്ലാ സാധനവും അവനോന്റ സാധനങ്ങൾ അവന മേടിക്കേണ്ട ഒരിതായി തന്ന താനെ പിന്നെ പോയി വരാൻ പഠിച്ചു പിന്നെ ഈ ജോലിക്കൂടി കയറിയപ്പ അവിടുത്ത പഠിത്തം കഴിഞ്ഞ് ഇവിടെ വന്ന് കഴിഞ്ഞപ്പഴേക്കും ഇവിടെ ജോലിക്കും കേറി ജോലിക്കൂടി കേറി കഴിഞ്ഞപ്പ ഇപ്പൊ നമ്മൾ ഏത് വഴി വേണേലും പോവാനുള്ള പരിവായി ഉം ഇപ്പ ഏതി പോയാലും നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഇണ്ടാവൊല്ലോ
ആഹ് ആഹ്
ഉം ഈ പ്രിന്റ് എടുക്കാൻ പോയത് ഞാൻ പറഞ്ഞില്ലേ മോൾടെ ബർത്ത്ഡേക്കാണ് സത്യം പറഞ്ഞാ പ്രിന്റ് ഷോപ്പിൽ ആദ്യം പോണത് പ്രിന്റിന്റെ ഷോപ്പില് പോവാനായിട്ട് സത്യം പറഞ്ഞ അറിയുന്നുണ്ടായിരുന്നില്ല ആ ടൈമില് എന്താ ചെയ്യ എവിടെയാ പോവ ആഹ് അത് നമ്മള് അന്വേഷിച്ചാ കിട്ടുവടാ ഏഹ് എന്തിലൊക്കെ അടിച്ചു നോക്ക് ക്രോമിലോ എന്തിലേങ്കിലും ഗൂഗിളിലൊക്കെ ടൈപ്പ്- ഇല്ലെങ്കി അടുത്തുള്ള പ്രിൻ്റ് ഷോപ്പ് പറഞ്ഞ് അടിച്ചു കൊടുത്ത കിട്ടും അപ്പൊ നമ്മള് ജസ്റ്റ് ആ നമ്പറിലൊന്ന് കോൾ ചെയ്തിട്ട് എന്താലേ അല്ലെങ്കി ഇ എസ് പി ഷീറ്റിൻ്റെ പ്രിൻ്റ് പെയ്മെൻ്റയൊ അങ്ങനുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക എത്ര രൂപ വരും എന്നുള്ളൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് അന്വേഷിക്കാവുന്ന കാര്യവല്ലേള്ളൂ
ആഹ് പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്ന്- അങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ കൊറവാ ഈ നമ്മുക്ക് കളർപിന്റ് എടുക്കണോങ്കി തന്നെ- ആഹ് ഒത്തിരി ദൂരം പോണം ഇവിടെ അടുത്തെങ്ങും ഇല്ല കളർ പ്രിന്റ്
ആഹ് പക്ഷെ ഇത് പ്രിൻ്റ് കളർ പ്രിന്റിന്റെയാ നമ്മള് ഓൾറെഡി നെയിം സ്ലിപ്പിന്റെ ഒക്കെ ഓക്കെ കളർ പ്രിന്റ് വേണം എന്നാല് നമ്മള് കൊടുക്കുന്ന അതേ ഇതില് പ്രിന്റ് അടിച്ച് തരുവല്ലേ ചെയ്യുന്നേ
ആഹ്
ഇണ്ടാവുംടാ അവിടെ പ്രിന്റ്ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇഷ്ടം പോലെ ഇണ്ടാവും പ്രിൻ്റിൻ്റെ മാത്രമായിട്ടൊക്കെണ്ടാവും
നമ്മള് അന്വേഷിക്കാഞ്ഞിട്ടാണ്
മം അല്ല ഇനി തെരക്കണ്ണോന്ന് അത്
ആഹ് അന്വേഷിച്ച് നോക്കൂ എവിടെയും കിട്ട്
ഉം
ഉം
പിന്നെ-
പിന്നെ എന്താ
ഓഹ് മം പിന്നെ ഹസ്ബൻഡിന് ജോലിയൊക്കെ ഇണ്ടല്ലേ
ആഹ് ഹസ്ബൻഡിന് ജോലി ഒണ്ട് ആള് ചെന്നൈയിലാണ് അതും കൂടെയായപ്പോ പിന്നെ ലാപ്- ശൈയിലി ആയി പിന്നെ എന്ത് കാര്യത്തിനും നമ്മള് തന്നെ എറങ്ങണ്ടേ മോൾടെ ബർത്ത്ഡയ്കൊക്കെ എല്ലാ അത്യാവശ്യം- എല്ലാ കാര്യത്തിനും നമ്മള് തന്നെതാനെ ഇരുന്ന് ഓടിക്കൊണ്ടിരുന്ന മതി
അതുകൊണ്ട്- ഒന്നും അറിയാൻ പറ്റിയില്ല ആ അവർക്കൊന്നും അറിയേണ്ടിയിരുന്നില്ല നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തിലേ
ഹും ചേച്ചിക്ക് എഎന്തുവാ പനിയാന്നോ ചൊമക്കുന്ന് എടക്കിടക്ക്
ചൊമയിണ്ട് ജലദോഷം ചൊമ ഇന്ന് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നാണ് എന്താണ്- ജലദോഷം ഒണ്ട് ഓൾറെഡി
ആഹ്
ആഹ് അപ്പൊ ചൊമ കിട്ടിട്ടിണ്ട് തോന്നണു ഇനി വീട്ടി ചെന്ന് കഴിഞ്ഞാ ചെറിയൊരു കുട്ടിയുണ്ട് വീട്ടി രണ്ടു വയസേ ഉള്ളൂ അയിനെങ്ങാനും കിട്ടിയാ- പിന്നെ വീട്ടിലിരിക്കാം
കൊച്ചുങ്ങക്ക് പെട്ടെന്ന് ആ പനിയൊക്കെ പടരും
ആ നമ്മുടെ നമ്മളൊന്ന് തുമ്മിയ മതി അവർക്ക് പനി പിടിക്കാനായിട്ട് അതാണ് ഇപ്പൊ ടെൻഷൻ
ഉം
പിന്നെന്താ
ഉം പിന്നെ ഈ അവിടെ ഈ ചൂട് സമയത്ത് വെള്ളവൊക്കെ വറ്റാറുണ്ടോ വേനൽ കാലത്ത് വറ്റുന്നുണ്ടായിരുന്നോ
ആ ഇവിടെ ഞങ്ങക്ക് ഓൾറെഡി ഇപ്പ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ പറഞഴിഞ്ഞാൽ ഇർക്ക് ഇവർക്ക് പൈപ്പ് ലൈനേ ഉള്ളൂ വെള്ളം അല്ലാണ്ട് ഇതില്ല ആ കിണറില്ല ആ അപ്പൊ രാവില തൊട്ട് ഉച്ച വരെ നമുക്ക് വെള്ളം കിട്ടുള്ളൂ
അങ്ങനെക്കെ ഉണ്ടോ
ആ രാവിലെ തൊട്ട് ഉച്ചവരേ രണ്ട് മണിയായിക്കയിഞ്ഞഞ്ഞാ വെള്ളം നിക്കും പിന്നെ വെള്ളംവരില്ല
ഉം
അങ്ങനെയൊക്കെണ്ട്
ആ ഇവിടെ പിന്നെ അങ്ങനെ പ്രശ്നം ഇല്ല കിണറ്റീന്ന്ന്ന് ഡയറക്റ്റ് ഞങ്ങക്ക് ലൈൻ പൈപ്പിന്ന് വെള്ളവേ ഇല്ല
ആഹ് ആഹ്
ഉം
എന്റെ എന്റെ വീട്ടിലും കെണറാണ് എന്റെ വീട്ടില് പറഞ്ഞാ എന്റെ തറവാട്ട് വീട്ടില് കിണറണ്ട് അപ്പൊ അവിടുന്ന് ഞങ്ങള് പൈപ്പ് കണക്ട് ചെയ്തിട്ട്ണ്ട് അപ്പ അത് കാരണം അത്കൂടെഅങ്ങനെ വെള്ളം വരും
ആഹ്
അപ്പൊ അതുകൊണ്ട് ആ അവിടെ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇവിടെ ഇവിടെ രണ്ട് മണിവരെ കിട്ടുള്ളൂ പക്ഷെ രണ്ട് മുന്നാക്ക് ബുദ്ധിമുട്ടൊന്നുല്ല ഡയറക്ട് ട്ടാങ്കി കേറിക്കോളും നമുക്ക് പിന്നെ ആവശ്യത്തിന് എടുത്താൽ മതി ഡെയിലി രാവിലെ തൊട്ട് ഒരു ഒരു ആറ് മണിക്ക് വരാൻ തുടങ്ങി കഴിഞ്ഞാ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ വെള്ളം വരും
അപ്പൊ ഈ വേനൽക്കാലത്തും എല്ലാർക്കും വെള്ളംകിട്ടോ ഒരു ക്ഷാമ ഇല്ലാതെ
ആ പൈപ്പ് ലൈൻ വെള്ളം നമുക്ക് എല്ല എല്ലാ പ്രാവശ്യവും വരും പിന്ന പൈപ്പ് ങ്ങനെ പൊട്ട് പൊട്ടോ പുടിക്കുക്കെ ചെയ്താലാണ് നമ്മൾ പെടോള്ളൂ അല്ലാത്ത പക്ഷേ നമുക്ക് കിട്ടും
ആഹ്
അതെ പക്ഷെ ക്ലോറിങ് വാട്ടർ ആണ് മുടിയൊന്നും സെറ്റ് ആക്ണില്ല ക്ക് ആദ്യക്കെ വന്ന സമയത്ത് ഭയങ്കര പാടായിരുന്നു എന്നും ജലദോഷോ പനിയൊക്കെയിരുന്നു ഇപ്പോഴാണ് അതൊക്കെ ഒന്ന് വിട്ട് സെറ്റായി നിക്കണത്
ഈ ക്ലോറിൻവെള്ളക്കെ തന്നെര് മുടി മുടികോഴിയാൻ കാരണം തന്നെ അതാണ്
ആഹ് മുടികൊഴിയാ പനി പിടിക്കുക എനിക്ക് വെള്ളം കണറ്റിലെ വെള്ള എന്റെ വീട്ടിലുള്ള അപ്പ വെള്ളം തന്നെ അതാക്കിയിട്ട് ക്ലോറി വാട്ടറായപ്പോ പെട്ടെന്ന് ജലദോഷവും പനിയും ഒരു ഒരു നേരം മാറിയ ക്ലൈമറ്റ് മാറിയ പെടുവായിരുന്നു പറയാനാണെങ്കിൽ ഒരേ ജില്ലയാണ് പാലക്കാട് തന്നെയാണ് പക്ഷെ ആ രണ്ടു പേരും രണ്ട് ഇതാണ് അവിടെയൊക്കെ എറെ വീടിന്റെ അവിടെയൊക്കെ റബ്ബർ റബ്ബർത്തോട്ടം കൂടുതല് ഇവിടെ പറഞ്ഞ വെറും പാ പാടങ്ങൾ മാത്ര ഉള്ളൂ നെൽപ്പാടങ്ങളില്ലേ കൃഷി കർഷകരാണ് ഇവിടെയള്ളര് അപ്പൊ അത് കാരണം രണ്ടിന്റെയും തമ്മിൽ നല്ല ഡിഫറൻസായ്ര്ന്നു എന്റെ ഇവിടെഈ ഇരിട്ടിയല് ല്ലേ പെര്ന്റെ വീട്ടിലും മഴപെയ്തിണ്ടാവും അങ്ങനെയാണ്
എന്തോ
ഇവിടെ ആ ഇവിടെ ഇടി വെട്ടുകള്ളു എന്റെ എന്റെ സ്വന്തം വീട്ടില് അവിടെ മഴ പെരും മഴെയനുവപൊ അങ്ങനെയാണ് അവെച്ചാ അ ഇതിന്റെ എരട്ടിയാണ് അവിടുത്തെ ക്ലൈമറ്റുകൾ മാറും. പെട്ടെന്ന് മാറും പക്ഷേ ന്താ എനിക്കവടത്തെ ക്ലൈമറ്റുകൊണ്ട് എനിക്ക് സെറ്റല്ലേ ഇവിടത്തെയാണ് ബുദ്ധിമുട്ട്
ഞങ്ങക്കെന്തായാലും അങ്ങനൊരു പ്രശ്നമില്ല എനിക്ക് പിന്ന എല്ലടുത്തും ഏകദേശം ഒരെണക്ക് തന്നാ മഴ പെയ്യുന്നത് ഇ കൊല്ലത്ത് ഉം
പക്ഷെ ന്നാലും വ്യത്യാസം വരുല്ലോ നമ്മള് കല്യാണം കഴിച്ച് കയ്യുമ്പോഴാണ് ശരിക്കും പർഞ്ഞാ അങ്ങനെയുള്ള വ്യത്യാസങ്ങള റീന്ന നിങ്ങളൊരേ വീട്ടി തന്നെ നിക്കക്കണംണ്ട് വേറെവിടേക്കും പോക്കൊന്നുല്ലല്ലോ
ഊം
അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ വര് അ
ഉം
ഞാൻ നിങ്ങടെ അടുത്തെന്നാ അടൂര് ലൈഫ് ലൈൻ ഹോസ്പിറ്റല്
അടൂര് കേട്ടിട്ടുണ്ട് ഞാൻ പോയിട്ടില്ല
കൊ കൊല്ല അല്ലേ അടൂര്?
അ ആന്നന്ന് കൊല്ലം തന്നെ
ആഹ് ഞാനവിടെ അ കുട്ട്യളെ നോക്കാൻ വരുവായിരുന്നു പണ്ട് എൻക്കി ഈ ആറോപ്പി പിള്ളേരുണ്ടാരുന്നു ആഹ് പ്രായം തികയാത് പ്രസവിക്കുന്ന കുട്ടികളില്ലേ
ആഹ് ആഹ്
അവരെ കണ്ണ് ടെസ്റ്റ് ചെയ്യണ്ടി വരും അപ്പോ അതിനു വേണ്ടി വരുവാരുന്നു
ആഹ്
ഉം ശരിട്ടോ എനിക്ക് കോള് വരുന്നുണ്ട് ശരിയെന്നാ
ഓക്കെ ശരി